കേൾക്കുന്നുണ്ടാറാ?
ആഹ് കേക്ക്ണ്ട്
ആഹ് എവിടെ വീട്ടിലല്ലേ?
വീട്ടിൽ ന്നെയാണ് പോസ്റ്റ് ആയിട്ട് ഇരിക്ക.
ഏഹ് പണിയൊക്കെ കഴിഞ്ഞോ?
പണിയൊക്കെ കഴിഞ്ഞു ഉച്ചായില്ലേ.
ആഹ് ഫുഡ് കയിച്ചില്ലേ?
ഫുഡ് കഴിച്ചിട്ട് ഇല്ല പണി ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ വെറുതാ ഇരുന്നതാ നമ്മള് പണിയൊക്കെ കഴിഞ്ഞാ കൊറച്ച നേരം ഒന്ന് ഇരിക്കല്ലോ അപ്പൊ ഇങ്ങനെ വിളിച്ചു നോക്കിയതാ
എവിടെ പോയോ
ഇല്ല അത കളിക്കിന് ഒരാള് ഉള്ളൂ
ആഹ ആഹ
ഉം അവന്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇല്ല രണ്ട വയസ് രണ്ടേക്കാല്
ആഹ അത്ര ആയിട്ടള്ളൂ അല്ലേ
അത്രയിട്ടുള്ളൂ നിങ്ങൾക്ക്
ഭക്ഷണംഒക്കെ കഴിച്ചറക്കഓ ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആണ് ഒരാൾ എൽ കെ ജിയിൽ ആണ് ഉം പോവുന്നുണ്ടല്ല രണ്ടു പേരും പോയതാ ഉം ഉം ഓ നിർത്തി നിർത്തി ഓ അതൊക്കെ നിർത്തി അല്ല ഒരു മൂത്ത മോളാ രണ്ടാമത്തെ മൂത്ത മോള് രണ്ടാമത്തെ ആണു ആ ഉം ഉം രണ്ടാളും പോവ്ണ്ട് മോനെ ഇപ്രാവശ്യം ചേർത്തി ആള് ഇവടല്ല പുറത്താ ദുബായിലാ
ആഹ എന്നാ വരാൻ ആയോ അതോ ഇപ്പടുത്തു പോയിട്ടള്ളോ
ആ പോയിറ്റ് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോ അനിയന്റെ മാരേജ് ഇണ്ട് ഇനി ഒക്ടോബറില് അപ്പോഴേക്ക് വരും ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആഹ് അതിനേക്ക് വരും അത് അടുപ്പിച്ചൊക്കെ വരുള്ളൂ. ആഹ് അതെ അതെ
ഇങ്ങള് എങ്ങനെയാ എല്ലാരും ഒരുമിച്ച് ഒരു വീട്ടിലാ
ആഹ് അതെ അതെ എല്ലാരും അങ്ങെനെ തന്നെയാ ഇല്ല ഇല്ല നോക്കണം
മൂത്തച്ചിയോ മൂത്തച്ചിണ്ടാ
ഇല്ല ഇല്ല ഇവര് രണ്ടുപേരെള്ളൂ
ഏഹ് രണ്ടാകുട്ടിയേളാ ആഹ് അപ്പൊരാളാവല്ലോല്ലേ
അതെ ഒരാളാവും
അമ്മയും അച്ഛനും ഒക്കെ
ആഹ് ഓഹ് ഇണ്ട്ണ്ട് ഉം എല്ലാരും ജോലിക്ക് പോയതാ
ഏഹ് അമ്
നമ്മളും ആഹ് അമ്മ ഇമ്മളെ ഹിമാലയല്ലേ ഹിമാലയേന്റെ അതിന്റെ ആഹ് അതിന്റെ മെച്ചന്റെയിസെറാ ആഹ് ആഹ് അയിൻ്റെ മെർ ച്ചെന്റെസറാ കുട്ടിയളെ മൊത്തായിട്ടുണ്ടല്ലോ അതിന്റെ പേസ്റ്റ് അങ്ങനത്തെ ഒരെ സംഭവങ്ങളില്ലേ ആഹ് അതിന്റെ മെർച്ചൻ്റെയിസെറാ
ഏഹ് അത് ശരി
ഉം അച്ഛനിതാ അച്ഛൻ ഇവിടെ മ് മറ്റേ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ഒക്കെ
ആഹ് ആഹ് ആഹ് അത് ശരി അപ്പൊ വീട്ടില് ഇപ്പൊ ഒറ്റക്കാല്ലേ
ആഹ് ഇപ്പൊ അച്ഛൻ വന്നിണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ഇവിടെ അടുത്ത് തന്നെയാ അച്ഛൻ ഉച്ചക്ക് വെരും ഫുഡ് കഴിക്കാനൊക്കെ വെരും ഉം പിന്നെ ഓര് പോയി കയിഞ്ഞാ പിന്നെ ഏഹ്
ആഹ് കറി എന്തേ?
ഞാന് മീൻ കിട്ടീട്ടുണ്ടായിരുന്നു മീന് കറി വെച്ചു പിന്നെ ഉപ്പേരി ഒക്കെ വെച്ചിണ്ട് ക്യാരറ്റ് കൊറച്ച് ച്ച് തോനെ ഉണ്ടായിരുന്നു അപ്പൊ ക്യാരറ്റിന്റെ ഉപ്പേരി വെച്ച്ണ്ട്
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ചെറിയ
പൊരിച്ചാ മീന്?
ഓഹ് മത്തിയാ കിട്ട്
ഏഹ് അവിടെ രാവിലെ കിട്ടോ അടു ത്ത്കൂടെ പോവോ മീൻ വണ്ടി
അടുത്തു കൂടെ പോവാറുണ്ട് തോനുന്ന് പക്ഷേ ഇവിടന്ന് വാങ്ങാറില്ല അച്ഛൻ വൈകീട്ട് വാങ്ങിക്കൊണ്ട് വരലാണ്
ഇന്നലെ വൈനേരം കൊണ്ടന്നാവൂല്ലേ?
ആഹ് വൈകുന്നേരം കൊണ്ടുവരുന്നതാണ് ഇവിടെന്ന് ഞങ്ങൾ അല്ലാതെ വാങ്ങലില്ല
പിന്നെ ഞമ്മക്ക് രാവിലെ വേഗാണ്ട് ഇണ്ടാക്കാ മ്മളെ പണിയങ്ങട് കയ്യെല്ലോ
തെ അമ്മയ്ക്ക് പോവാന്ള്ളത് കൊണ്ട് വേഗം എന്തായാലും വെക്കണല്ലോ കറി ചോറെക്കെ വേഗാവണം
ആഹ് അമ്മ കൊണ്ടോവാവുല്ലേ
ആഹ് അമ്മ കൊണ്ടോവും ഉം അപ്പത്തേക്ക് പിന്നെ ഫുഡൊക്കെ ആവും രാ രാ രാ രാത്രി കിട്ടുമ്പോ പിന്നെനക്ക് അതൊക്കെ ചെയ്തെക്കാലോ മക്കക്ക് ഇള്ളതൊക്കെ രാത്രി അങ്ങോട്ട് ആക്കി വെക്കും
ആഹ്
മക്കക്ക് പിന്നെ നോൺ വെജ് കൊണ്ടോവാൻ പറ്റില്ല വെജിറ്റേറിയൻ അല്ലേ കൊണ്ടോവാൻ പറ്റുള്ളു
ആഹ് മറ്റേത് പക്ഷെ കോ ചെലോര് കൊണ്ടോരണവര്ണ്ട് ട്ടാ
ആഹ് ഇവര് സ്കൂളിൾ പറ്റൂല ഇവരെ സ് സ്കൂള് ഏഹ് ആദ്യം മോളൊക്കെ കൊണ്ടോവലുണ്ടായിരുന്നു ആഹ് ഇന്നാലും പാഗൗ എഗ്ഗ് ക്കെ കൊണ്ടകലുണ്ടായിരുന്നു പിന്നെ ഇപ്പം മിസ്സ് ഭയങ്കര സ്ട്രിക്റ്റാ ക്കി ഇല്ല്യ ഇപ്പ മോനത് കൂട്ടിട്ട്ന്നെ കഴിക്കുള്ളയിനി. പിന്നെപ്പ മിസ് വിളിച്ചു പറഞ്ണ്ട് മൊ- ട്ട കൊണ്ടോവരരുത് മറ്റുള്ള കുട്ടികളൊക്കെ കാണുന്നേര ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവനാണെങ്ക് നി വേറൊരു സാധനനം കഴിക്കൂല്ല വീട്ടീന്ന് പച്ചക്കറി കൂട്ടി കൊടുത്താൽ കഴിക്കും അങ്ങനെ ഒറ്റക്കങ്ങനെ കഴിക്കുല്ലല്ലോ
ഹാ..
പിന്നെ ഞാന് കുറച്ച് കോളിഫ്ലവർ വാങ്ങി അങ്ങനെ പൊരിച്ച്കൊടുത്തു നോക്കിയപ്പോ കൊഴപ്പമില്ല കഴിച്ചു ഇപ്പ പിന്നെ രണ്ടു ദിവസായിട്ട് അതാകൊണ്ടുപോണെ മോക്ക് പിന്നെ ഉരുളകിഴങ്ങ് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാ മതി പിന്നെ ഇടക്ക്ങ്ങനെ നമ്മള് മന്തി റൈസ് പോലെ
അതൊക്കെപ്പൊ കുട്ടികൾക്ക് കണ്ടാല് ഓൽക്ക് അത് പ്രശനാവുല്ലേ
ആഹ് ആഹ അതെന്ത്‌ അത് പക്ഷെ എല്ലാരും ഒരുവിധം അങ്ങനെതന്നെക്കികൊണ്ടുവരാ ഉരുളക്കിഴങ്ങുതൊക്കെത്തെന്നെ ഇങ്ങ് കൊണ്ടുവരാ ഒന്നാമത് എന്താ അറിയോ? ആഹ് ഇവർക്ക് ബുദ്ധിമുട്ടാണ് മി കൈ കഴികി ക്കാനോ അതാണ് ഇപ്പൊ ഇവര് നോൺവെജ് കൊണ്ടു വരെരെരുത് പറഞ്ഞ
ആഹസ്
ഹ് സ്മെല്ല് ചെയ്യല്ലോ ഹാ ചെറിയ മക്കളാവുമ്പോ സ്മെല്ല് ചെയ്യല്ലോ അതുകൊണ്ടാണ് ഇവരെ കൊണ്ടെവരരുത് പറഞ്ഞെ വെള്ളം കുടിക്ക് - ഞാനൊക്കെ ആകെ രണ്ടു നേരെ വെള്ളം കുടിക്കാൻ സമ്മയിക്കുള്ളൂ ടൈംമ് ഉച്ചക്കു ആഹ അങ്ങനെയാണ് ഉച്ചക്കു ആഹ് സ്നാക്സിന്റെ ടൈമിൽ മാത്രേ വെള്ളം കുടിക്കാൻ ടൈമ് കൊടുക്കുള്ളൂ ന്നേരിന്റെ മോനൊന്നും തീരെ വെള്ളം കുടിക്കായിട്ട് ഇവിടന്നാണ ല്ലോ ഫുള് എപ്പഴും വെള്ളം കുടിക്കുന്ന അങ്ങനെ പാടില്ല ശരിക്ക് ഇവന് എന്നിട്ട് യൂറിന് സ്മെല്ലും കളറൊഒക്കെ വന്നിണ്ടായിനി അങ്ങനെ പിന്നെ ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞ് ആംബി വിളിച്ച് പറഞ്ഞേനെ ശേഷാണ് വെള്ളം കുടിക്കാൻ തുടങ്ങിയേ അല്ലേഉടനെ കൊണ്ടരയിനി കുപ്പി വെള്ളം ഒരു-
ത്തിന് വിരുതാണ് കാരണം വെള്ളംകുടിഒക്കെ മുട്ടിക്കാ ന്ന്പറ ഞ്ഞാലെ
ഇവരെ എന്തോ യും ഉ
ആഹ് ഉം ഉം അത് സംങ്ങതി അതാണ് അതാണ് സംഗതി അതാണ് പക്ഷെ ഇതൊക്കെ ആരെങ്കിലു അറിഞ്ഞ് കഴിഞ്ഞാലേ രക്ഷിതാക്കള് പരാതി കൊടു ഊമ്
ആഹ അതിനി ഇവരെ രക്ഷിതാക്കളൊക്കെ പറയണ്ടേ എല്ലാരും ഒരുമി- മിച്ച് പറഞ്ഞാലല്ലൊള്ളു ഇവ ണെങ്കിൽ മീറ്റിങ്ങും വെക്കുന്നില്ല ഒന്നും വെക്കുന്നില്ല ആൻ- യുണ്ട് ഒരു ടീച്ചറുണ്ട് ആന്റിശരിക്കും മക്കള കാര്യക്കാ നോക്കാ ഒരു ആന്റി ഇണ്ട് അപ്പൊങ്ങനെ ബാത്റൂം പോവണ്ടവരൊക്കെ കൊണ്ടവാലോ. ഉം
ആ.. ഹ്
ആന്റിമാര് പറയും മക്കൾ ഒരാക്ക് ബാത്റൂം പോയാല് എല്ലാർക്കും ബാത്റൂം പോകണംഅത് തുകൊണ്ട് വെള്ളം കുടിക്കാൻ ങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യല്ല. ഞങ്ങളങ്ങനെ വിടുള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് ട്ട് കാര്യല്ലല്ലൊ എന്തേ സൂക്കട് വന്നണ്ട് ഇപ്പ എന്ത് ചെയ്യും ഹും അങ്ങ ആഹ അതാണ് അപ്പൊ മക്കളൊക്കെന്നറീമ്പോ ആവശ്യത്തിന് വെള്ളം വേണ്ടേ
കൂടുത ഉഉം അല്ലേ പകലാണ് നമ്മള് വെള്ളം അധികം കുടിക്ക്യ ആ സമയത്ത് മൊത്തംവര് സ്കൂളല്ലേ. പിന്നെ വന്ന് കഴിഞ്ഞാല് വ രാത്രിക്കത്തൊരു ത്തിരി നേരവും എല്ലാഉള്ളൂ പിന്നെ കടന്ന
എട്ട് മണിക്ക് പോ നാൽപതാവുമ്പോ എത്തുള്ളു മൂന്ന് ആപ്നാട്ട അത്രയും ടൈം സ്കൂളിലെ ടൈമിലല്ലേ വെള്ളവും ഭക്ഷണോവേണ്ടത് ഇത് പ്രോട്ടീനായിട്ടുള്ള മുട്ടയൊക്കെ കഴിക്ക്യ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണ്ടേഉം
ആഹ് ചല ചില സ്കൂളില് കുടിവെള്ളൊക്ക ഓല് ഉണ്ടാക്കി വെച്ച്. ല്ലേ
ആഹ അവിടെയും വെള്ളോക്കെണ്ട് സ്കൂളില് പക്ഷെ ഇവര് അങ്ങനെ കുടിക്കാൻ ചെറിയ കുട്ട്യാക്ക് കുടിക്കാൻ സമ്മക്കുന്നില്ല അതാ പ്രശ്നവുംഹ് ഹ് ഹ കുടിക്കാൻ സമ്മയിക്കില്ല മൂത്ര ഒഴിക്കാൻ പോ വിടാൻ മടിയിട്ട്
ആ സംങ്ങതി പറയണ ചെറിയ കുട്ട്യാളല്ലേ അപ്പൊ ഒരാൾക്ക്മു എത്രക്കാണ്ടന്ന് പറഞ്ഞ കഴിഞ്ഞാ കൊറെ എണ്ണം പൊന്തി ശ അത് ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് ക്യാരില്ല ഉം
അസുഖം വന്നിണ്ടെങ്കിൽ എന്ത് ചെയ്യും ചെറിയ മക്കളല്ലേ വെള്ളമൊക്കെ കുറഞ്ഞണ്ടെ
ആഹ് ചിന്തിക്കണം
ഇയിപ്പോ മീറ്റിംഗൊക്കെ നടത്തുന്നവരൊക്കെ പറയണന്ന് അല്ലാണ്ട് ഇപ്പൊ ശരിയാവന
പറഞ്ഞോടും ഉണ്ടോ അല്ലാ എന്നാലേ ഉം പ്രശ്നാണ് വെള്ളം ഫുഡിനേക്കാളും വേണ്ട വെള്ളമാണ്
ആഹ് ഫുഡ് പിന്നെ ഫുഡും അവര് മിനിമൽ ഫുഡ് എന്നാ പറയാ കുറച്ച് ഫുഡ് കൊടുത്ത വിട്ടു എട്ടാ മതി എന്താ വച്ചാൽ ഇവർക്ക് പത്ത് മണിക്ക് സ്നാക്സിന്റെ ടൈം അത് കഴിഞ്ഞാ പിന്നെ പന്ത്രണ്ട് മണി കറക്റ്റന് പന്ത്രണ്ട് പന്ത്രണ്ടേ കാല് ആകുമ്പോഴത്തേക്ക് ലഞ്ച് അപ്പത്തേക്ക് ഇവര്ക്ക് വിശകൂലല്ലോ ആക ഒരു രണ്ട് മണിക്കൂർ ഡിഫറൻസ് അല്ലോ ഉള്ളു അപ്പൊ കൊറച്ച് ഭക്ഷണം കൊടുത്ത വിട്ട ട്ടാതി പിന്നെ അത് കഴിഞ്ഞ് പി പിന്നെ മൂന്ന് മണിവരെ ഒരു ഫുഡും ഇല്ല
ആഹ്
അങ്ങനെ തന്നെ അപ്പോഴേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് വിശന്ന് റെഡി ആകും
ആഹ് ഉച്ചക്ക് പത്ത് മണിക്ക് കഴിക്കണോണ്ടേ ഉച്ചക്ക് വല്ലാതെ പോവൂല്ല
കഴിക്കൂല ആഹ് വല്ലാണ്ട കഴിക്കലോര്
അതാ ശരിക്ക ആഹ് പന്ത്രണ്ട് മണിയ ഉള്ളത് ഒന്ന് ഒന്നുകൂടി ഒന്നോട്ടട് വൈകി ഉച്ചാ മതില്ലേ ഒരു മണി ഒന്നേക്കാലോ
സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മണിയാണല്ലോ
ഒരു ഒന്നരയാണ് ഞാനൊക്കെ പഠിച്ച സമയത്ത്
ആഹ് ഒന്നര ആഹ് ആഹ് ടൈമ ഒക്കെ ആയിക്കും ഉം
ഉം ചെറ ചെറിയ മക്കൾ കിട്ടാ
അതന്നെ ഇവർക്ക് തീരെ അങ്ങനെറിയക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വി ല്ലേ ചെറിയ വയറല്ലേ ഒരു പത്തിരക്കെ കൊടുത്ത് വിടും
ഉം
ഉം പിന്നെ ചോറന്നാ വെശക്കൂല
ഇല്ല
പിന്നെ മിസ്സുമാർ നിർബന്ധിച്ച് തീറ്റിക്കൻ തോന്നുന്നു മഴ ഉണ്ട് നല്ല മഴയുന്നപ്പോ കുറവുണ്ട്
ആഹ് ഇവിട ഇതുവരെ വെയിലായിരുന്നു ഇപ്പ അതാ മഴ അങ്ങനെ പെയ്യും മൂടി പെട്ട നടുമൂടി
ആണ് അവിടെ രാവിലെക്കെല്ലാം പെരുമഴോ ഇതിപ്പ നല്ല വെയില ഇങ്ങനെ വരുന്നുണ്ട്
ഇന്നലെ
ഇന്നലെ മഴയൊന്നുല്ല്യ ഇന്നലെ വെയിലന്നെരുന്നു ഉം ഇന്നലെ അങ്ങനെ മഴയൊന്നുംല്ല
ഇന്നലെ നല്ലൊരു ക്ലൈമറ്റ് ഏണി ഉം പിന്നെ രാത്രിക്ക് എന്താ ചെയ്യ വേറെ ഫുഡ് ഉണ്ടാക്കുവോ അല്ലേ രാവിലെ വെച്ച്
ആഹ് തെകഞ്ഞിട്ടില്ലെങ്കി ഉണ്ടാക്കും ചിലപ്പോ ഉച്ചത്തേക്ക് ആരങ്ക് ഒക്കെണ്ടാവും ചിലപ്പോ പണിക്ക് പോയിങ്ങാണ്ട് ഇങ്ങോട്ടന്നെ പോര്വേ അപ്പൊ ഒറപ്പിക്കാൻ പറ്റൂല മഴപെയ്താ പിന്നെ പണി നടക്കൂലല്ലോ
ആഹ് അപ്പൊ പിന്നെ രാത്രി വേറെ ഉണ്ടാക്കേണ്ടി വരുംല്ലേ
ആഹ് അപ്പൊ ഇല്ലെങ്കി ഒന്ന് കൊറച്ച് ചലപ്പോ രാത്രി നിങ്ങള് പറഞ്ഞ മാതിരി രാത്രി ആഹ് മീനും ഒക്കെ കിട്ട്ക കറിവെക്കാനൊക്കെ അപ്പൊ പിന്നെ ഉം ഉച്ചക്ക് പിന്നെ ഞാനന്നെ ഉണ്ടാവുള്ളൂ മോനതാ കളിക്കണ് ഓന് ഒരു വൺ വണ്ടിണ്ട് അതോ ഓട്ടി കളിക്ക
ഏഹ് വേറെ ആരൊണ്ടോ കളിക്കാൻ കൂടെ
ആഹ് ഇന്ന് അപ്പുർത്ത് ആഹ് ചെറിയച്ചന്റെ ഒരു മോൻണ്ട് ഓൻ സ്കൂളി പോയിന് ഓൻ സ്കൂള് പോവാണെ പറയുമ്പ ദ പറയും മഴ പെയ്യുണ്ട് പോണ്ട പോണ്ട ഥ മയേണ് മയേണ് പറയും എന്നിട്ട് ഓൻ പോണില്യന്നത് കണ്ട് കഴിഞാൽ ത് ഓനെ വിളിച്ച് മുറ്റത്ത് കറങ്ങും അപ്പൊ മഴല്യ മഴല്യ മായെ ആഹ് ഓനടിച്ചുളുവി കൂടെ പോകും കാണാതൊക്കെ പോകും ഓനെ കൺമുന്നിന്ന് കൂടെ പോവാ സമ്മയ്ക്കൂല്ല അത്ര പ്രശ്നൊള്ളൂ
അത് ശെരി അങ്ങനവാടിലൊന്നും പറഞ്ഞയച്ചില്ല ല്ലേ ആഹ് രണ്ടേകാലായിട്ടുള്ള ആഹ് രണ്ടര മൂന്ന് വയസൊക്കെ ആകുമ്പ പോയ മതി
മൂന്നാവണം ഞമ്മക്ക് എഴുത്തിന് ഇരുത്തും വേണല്ലോ
ആഹ് ആഹ്
അത് ഉമ് ഉമ് അത് കഴിഞ്ഞിട്ടാന്റ ആഹ് രണ്ടര കഴിഞ് അമൃതം പൊടി മേ നിക്കണം
അമൃതം പൊടി ഇപ്പ കിട്ടണ്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്
ആഹ് മൂന്ന് വയസ് വരെ കിട്ടും
ആഹ് മൂന്ന് വയസ് വരെ കിട്ടും ല്ലേ ആഹ് ഉണ്ടെരുന്നു ഉണ്ടെരുന്നു നമ്മളാരും കഴിക്കലൊന്നുല്ല
പ്പ വിളിക്ക
ആഹ് ആഹ് ശരി ശരി